ഹലോ
ആഹ് കേൾക്ക്ണ്ടോ
ആഹ് കേക്കുന്നുണ്ട് ഇയക്കോ
ആ ആ കേക്ക്ണ്ട് നേരത്തെ വിളിച്ച ആൾ കേൾക്കണിലാന്ന് പറഞ്ഞിനി
ആഹ ഇപ്പ ഇല്ല നന്നായിട്ട് കേക്കുന്നുണ്ട്
ആ ആ ആഹ അപ്പൊ ആഹ ചായൊക്കെ കുടിച്ച് അപ്പം പിന്നെ ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി ആ ആഹ അതൊക്കെ കഴിച്ച് ഉം അവിടെ എന്തേനി
ഞങ്ങൾ ഇവിടെ കറണ്ട് ഇല്ലടാ അപ്പൊ ചോറ് കൂട്ടാനൊക്കെ ഇങ്ങനെ വയ്ക്കാ നിന്നപ്പോഴത്തേക്കും ചോറ് വെച്ചു കൂട്ടാനൊക്കെ വെക്ക മിക്സി അരക്കാനേ കറണ്ട് ഇല്ലാത്ത കൊണ്ട ഇങ്ങനെ ഇരിക്കാ ഒരു മണി കഴി ഴിയൊന്ന് പറഞ്ഞു വരാ
മയ ആയതുകൊണ്ട്
ആ മരം എന്തൊക്കെ മുറിക്കണം അങ്ങനെ പറഞ്ഞു വിളിച്ചു ചോദിച്ചപ്പൊ ഇയാക്ക് ജോലിഒകെ ആയോ
ഞങ്ങത് ചോറ് കറീ ഒക്കെ ആയി പിന്നെ ഏ ഇറച്ചിയുണ്ടായിനി അത് കായം പറ്റി വെച്ച് പൊരിക്കാന് പിന്നെ ആ പണി വീട്ടത്തെ പണി എല്ലാ എല്ല ഇല്ല അത് ഞാ ഇല്ലാ
എന്തേലും ഏ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ വീട്ടില്
ആ ഇല്ല ഇല്ല
തൈക്കിയൊന്നുംല്ല
ഏ ഇല്ല ആ തയ്ച്ച് ആ ഇപ്പം ഊര വേദന ആയോണ്ട് അതൊന്നും ചെയ്യലില്ല
ആ ഹാ
ആ പിന്നെ ഇങ്ങളോ
ഞാൻ തയ്ക്കാറുണ്ടടാ ഇവിടെ അപ്പോ ഞാൻ എന്റെ ഡ്രസ്സും അത്യാവശ്യം പുറത്തും തയ്ച്ചു കൊടുക്കാറുണ്ട് അല്ല അത് ബ്ലൗസ് ഒക്കെ പുറ താ കൊടുക്കാറുള്ള ഈ പറയുന്ന പോലെ എന്നും തയ്ക്കുമ്പോതേക്കും പുറം വേദന വരും അപ്പം യ ആ കുറച്ച് ബുദ്ധിമുട്ടാണ് ദേ പ്രസവൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സിസേറിയനായിരുന്നു അതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്
ഏ ആ ആ അങ്ങനെ അത് തായാൽ പിന്നെ അയ്ന്ന് ഇഞ്ചക്ഷൻ വെച്ചാ കൊറേ ആൾക്കാര്ക്ക് ഊരവേദന
ആ നടുവില് ന നടുവിലല്ലേ എട്ക്ക്ന്നെ ഇഞ്ചക്ഷന്ന് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഒണ്ട്
ആ അത് ഇന്റെ താത്താക്കും അതന്നേണ് ഓൾക്ക് മൂന്നും അതേനി പക്ഷെ ഓ അതന്നെ പിന്നെ അതില് ചെലാേൽക്ക് തടി വെക്കും തടി പോവൂല അങ്ങൻത്താേരാേ പ്രശ്നങ്ങള് പിന്നെ ആരോഗ്യമായിട്ട്ള്ള
ആരോഗ്യപരമായിട്ട്ന്നാ കൊർച്ച് പ്രശ്നങ്ങളുണ്ട് കല്യാണത്തിന് മുന്നേ വരെ നല്ല വെയിറ്റ് കൊറവായിര്ന്നു ഇതുപോലെ ഡെലിവറി കഴിഞ്ഞപ്പഴെ ത്തേക്കും ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് വെയിറ്റ്
ആ ഞാനും അതന്നെ വെയ്റ്റ് കൊറവേനി പിന്നെ ഏ വല്ലാ തടിയൊന്നും ഇല്ലേനി പിന്നെ ഏ ഇന്റെ നോ നോർമലെന്നേനി സാദാ പ്രസവൻ ഇൻക്ക് ഒരാള് പിന്നെ അയ്ൻ്റെ ശേഷാണ് തടി വെച്ച് ഇപ്പൊ തടി പോണ് ന്നെ വയറ് കൂടി ഏ ഇൻക്ക് ഇരുപത്തിയാറ് ഇപ്പം
മോ മോനാണോ മോളാണോ
മോള്
എത്ര വയസായി മോക്ക്
ആറ് ആവണ്
എനിക്ക് ഇരുപത്തേഴ് വയസ്സായി
അ ആ
മോനാണ് ഒരാളെ തന്നെ നാലു വയസ്സായതേ ഉള്ളൂ
ആ
സ്കൂളില് പോയിരിക്ക എൽകെജി
ആ ഓ അവള് യുകെജി അവരെ പർഞ്ഞയ്ക്കാനന്നെ ഹ് നേരം വെയ്ക്യ ഏ ഒറങ്ങോള്ളൂ ആ പിന്നെ ആ പിന്നെ ആണ്ടാണെങ്കിലോ നേരം വെയ്ക്യേ നീച്ചോളു പിന്നെ വിള്ച്ച് വിള്ച്ച് വിള്ച്ച് ആക്കണം
ഇവ്ടെ അങ്ങനതന്നെടെയ് രാത്രി ലെയ്റ്റായിട്ട് ഒറങ്ങും രാവിലെ ഭയ്ങ്കര ബുദ്ധിമുട്ട് സ്കൂള്പ്പ ഇവന്റെ സ്കൂള്ള് എന്നും കരഞ്ഞാേണ്ട് പോവ്ണ കൊച്ച് ഇവനാണ് എല്ല ദെവസവും കരഞ്ഞാേണ്ടാണ് പോണെ പക്ഷെ വരമ്പം ഭയങ്കര സന്തോഷത്തോടെ വരും പോവാൻ ഭയങ്കര മടി രാവിലെ അല്ലല്ല കൊണ്ട് വിടാ വീടിന് കുറച്ച്ടുത്താണ് സ്
ആ ഇവൾതും അതെന്നെ അട്ത്താണ് അപ്പം കൊർച്ച് നടക്കാനോള്ളു പിന്നെ വേഗം ഒമ്പതെ അൻമ്പേന് ക്ലാസോടുങ്ങും ഏ മൂന്നെ രണ്ടെ അൻമ്പേന് ഏ വണ്ടിങ്ങനെ വെരും പക്ഷെ വണ്ടി വിടും ഞാനൊരു മൂന്നേ കാല് മൂന്ന് മണ്യാെക്കെ ആവുമ്പള കൊണ്ടെരൊള്ളു പിന്നാ മ് അവ്ടെ പട്പ്പിക്ക കയ്ഞ്ഞാല് വിട്ടാല് എന്താ പറയാ അവിടെ ടീവിണ്ട് എല്ലാ ക്ലാസ്സിലും ടീവിണ്ട് ഒര്ക് കാ ട്ടൂനോ അങ്ങൻത്തെ ഓരോന്ന് പാട്ടും കാര്യങ്ങളുംക്കെ ട്ടാെട്ക്കും അപ്പൊ അവ്ടെങ്ങനെ കൊർച്ചെ ഇര്ന്നോളും അപ്പൊ നേരത്തെ കുണ്ടെര്ണ്ടേ വിചാര്ചാര്ന്നു ങ്ങട്ട് കുണ്ടന്നാ പി ന്നെ ഇന്ടെ ഒച്ചപ്പാടും തും കാട്ടലും ഫോൺമലെന്നാക്കാരം അപ്പ ഞാൻ കൊർച്ച് നേരം വൈകിയാണ്ട് കുണ്ടെര്ല്
ആ അങ്ങനെ പ്രൈവറ്റ് സ്കൂൾളാണോ ഞങ്ങള് വ് ടെ ഗവൺമെന്റ് സ്കൂൾളാണ് വിട്ണെ അപ്പൊ രാവിലെ ഒൻപതര തൊട്ട് വൈകിട്ട് മൂന്നര വരെ ഇണ്ട്
ആഹ മൂന്നര വരെലെ?
പിന്നെ ആഹാരോക്കെ അവ്ടെ തന്നെണ്ട്.?
ആഹ് ആ ആ കേക്കണ്ട്.
ആ അതൊണ്ട് പിന്നെ ഇവന് ഫു ഒന്നും കൊടുത്ത വിടണ്ട സ് സ്നാക്സ് എന്തെങ്കിലും പലഹാര ഐറ്റം കൊടുത്ത് വിട്ടാ മതി.
ഏ ഇവെര്ക് ഇവെര്ക്ക് ഫുഡ് കൊണ്ടവണം പിന്നെ പ ള്ളത് അവ്ടെ ണ്ടാവും എന്തെങ്കിലും പാലോ അല്ലെങ്കി ചായെ ബിസ്ക്കറ്റ് ണ്ടാവൂല ബിസ്ക്കറ്റ് ഓല്ക് കഫക്കെട്ട് ണ്ടാവും പർണാണ്ട് ബിസ്ക്കറ്റ് കൊടുക്കൂല.
ആ ആഹ്
അല്ലെങ്കില് മുത്താറി നട്സൊക്കെ ഇട്ടാണ്ട്ള്ളെ മുത്താറി ഏ ഒക്കെ ണ്ടവും ആ എ കടല അണ്ടി പരിപ്പ് ബദാമൊക്കെ ട്ടാണ്ട്ള്ള ന സ് ട്ടാണ്ട്ള്ളെ മുത്താറി കൊടുക്കലാണ് അർണ് പിന്നെ ഈ ഞമ്മക്ക് ഈ നോമ്പൊക്കെ ണ്ടാവല്ലോ അന്നൊക്കെ ഓല് പത്തണിക്ക് കഞ്ഞിയാക്കരം കുടിക്ക.
അയ്ന് ചെല കുട്ടികളൊന്നു അന്നു കൈ കതല്ലേ വെരിയ അപ്പൊ കഞ്ഞി ആയാല് നല്ലത് ർണണ്ട് കഞ്ഞിക്കെ കൊടുക്ക. ഫുഡ് പത്തണിക്കോടെ കുണ്ടാണം.
ആ ഹാ.
പത്തണിക്ക്ള്ള പത്തണിക്ള്ള അവ്ടെ ണ്ടാവും ഉച്ചകെക്ക്ള്ള ഫുഡ് അവട്ക്ക് കൊണ്ട്ടുക്കണം. ഓൽക് കൊ അ ആ കൊണ്ടവണം
മോള് നോമ്പ് പിടിച്ചിട്ടുണ്ടായ്നെങ്കിൽ
ഏഹ് ഇല്ല്യ ഇനി ഇങ്ങനെ പറയണം ഇനി പറയണ്ടേ ആട് തേനെ നോക്കണന്ന്. ഇങ്ങനെ നോറ്റി ചെറുപ്പത്തിലെ നോറ്റി ശീലായാല് കൊയപ്പല്യല്ലോ അപ്പൊ ഇങ്ങനെ ആയിട്ടു ല്ല്യല്ലോ. നോക്കന് അപ്പൊ നോക്കണ ഇപ്പത്തെ സുന്നത്ത് നോമ്പ് ണ്ടായിന്യ? അത ഞാൻ നോക്കണ്ട് പറഞ്ഞാണ്ട് പത്തണക്ക് കുടിച്ചു നമ്മള ഇങ്ങനെ കൊടുക്കും ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെയാണ് കഞ്ഞാണ്ട്േ പത്തനിക്കുള്ളതും പിന്നെ ഉച്ചക്കുള്ളതും വൈകുന്നേ നിങ്ങൾ ഇങ്ങനെയാണ് ഓമ്പോൾക്കൽ എണാണ്ടേ ഉളിക്കറിയില്ലല്ലോ നീയത്തൊക്കെ വെക്കും ഞൻ പറഞ്ഞ കൊടുത്താല് അങ്ങനെ വെച്ചാണ്ട് ഉ ഓ ഓലക്ക് എങ്ങനെ ഏ പഠിക്കാനൊക്കെ എങ്ങനെ സിമ്പിൾ തന്നെയാണോ
ആ കൊഴപ്പില്ല നന്നായിട്ട് പഠിപ്പിക്കും പക്ഷെ അവന്റെ സ്കൂളില് ടീച്ചർമാരും നല്ല സ്നേഹമ ഉുള്ള ടീച്ചേഴ്സ ആണ് നന്നായിട്ട് പഠിപ്പിക്കും അവര് ആ അവരെ അത് പോയിട്ട് ഇപ്പൊ ഒരു കുട്ടി അറിയില്ലെങ്കിൽ ആ കുട്ടി സ്പെ്യ പ്രത്യേകി പച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങും അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കുകൊക്കെ ചെയ്യും ഇഷ്ടം ഒരു ട്യൂഷൻ പോലെയാണ് അവരെ കുറച്ചുകൂടി നന്നായിട്ട് മെച്ചപ്പെടുത്തി എടുക്കും അവര് കുഴപ്പമില്ല കൊള്ളാൻ നല്ല സ്കൂളാണ് അവനെ ഞാൻ കഴിഞ്ഞ വർഷവും എൽ കെ ജി തന്നെ ഇരുത്തിയതും ഈ മൂന്ന് വയസ്സിില് അംഗൻവാടി വിടുന്നന് പകരം ഞാൻ എൽ കെ ജിയിലായിരുന്നു അപ്പൊ ഇപ്പൊ നാല് വയസ് പ്പ ഈ വർഷം ഒരിക്കൽ കൂടി വീണ്ടും അവിടെത്തന്നെ ഇരുത്തി
ആഹ ഞാൻ പിന്നെ നേരെ വൈകിയാണ് നിർത്തിയത്ക്ക് ഒരു ഓള് നാലാം വയസ്സില ഓള് നീച്ച അങ്കനവാടി പോവാ അഞ്ചിലാണ് ഞൻ ഓ എൽ കെ ജി ചേർത്തിയത് കൊറച്ച ഹൈക്കോട്ടെ വിചാരിച്ച് മറ്റേത് ഒന്നും അറിയിയില്ല യു കെ ജിയിലെ ആ ഇപ്പൊ യു കെ ജിയില ഏ അപ്പം ആഹ കൊഴപ്പില്ല
ഹം
ഉ പഠിക്കണൊക്കെണ്ട് ആദ്യമ്മ ആ ആ അതന്നെ നഞമ്മൾ ഇരിക്കണം ആ അല്ലെങ്കില് അവിടന്ന് തന്നെ പഠിച്ചോട്ടേ വച്ചാണ്ട് ഒരു ഇതാക്കൂല ആതൊക്കെ ഈ എൽ കെ ജിത്തെ പോലെ അവിടുന്ന് തന്നെ വർക്ക് ചെയ്ും ിച്ചല്ലേ ഇനി ഇങ്ങോട്ട് വെള്ളിയാഴ് മാത്രം ബുക്ക് കൊണ്ടുവരുല്ലോ നോട്ട് ശനി ഞായറും ഒഴവാണ് ഒഓലക്ക് വെള്ളിയുണ്ട് അപ്പം ശനി വെള്ളിയാഴ്ച നോട്ട് ബുക്ക് ഇങ്ങോട്ട് കൊടുത്തേക്കും പിന്നെ ശനിയാഴ്ച പിന്നെ അന്നക്ക് വർക്കള്ളതൊക്കെ ഒക്കെ ചെയ്യും പിന്നെ ആണെങ്കിലും പിന്ന തിങ്കളാ്ച കൊണ്ടായാൽ മതി അതുകൊണ്ട് കുഴപ്പില്ല ഇപ്പൊ യു കെ ജി ആയതൊണ്ട് തോന്ന ബുക്ക് ചെയ വ ട്ടണ്ട് നോട്ട്ുക്ക് അല്ലെങ്കിൽ നമക്ക് അത്രക്ക് പണി എന്താ എൽ കെ ജി ആയിന്ന് അവിടെ തന്നെ നോട്ട് എല്ലാ വർക്കും അവിടന്ന് തന്നെ ചെയ്യിപ്പിച്ചേ നമുക്ക് ജസ്റ്റ് വായിപ്പിച്ചു കൊടുത്താൽ മതിേനി ചെില എന്ത ഇപ്പോം കളറിങ്ങോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കൊടുത്തേക്കല്ലോള്ളേന് വെള്ളി ശനിയാഴ് മാ വെള്ളിയാഴ്ച മാത്രം നോട്ട് കൊടുത്തേക്കും ഹോംവർക്ക് ഉള്ളത് ബാക്കിള്ള ദിവസൊക്കെ നോട്ട് നൈസറിൽ തന്നെ ആക്കാരം
ഇവർക്ക് ടൈം ടേബിള ഒക്കെ ഉണ്ട്
ആ് ടൈം ടേബിൾ തന്നെ ടൈം ടേബിൾ തന്നെ വെള്ളിയാഴ്ച മാ വെള്ളിയാഴ്ച മാത്രം കൊടുത്തായിക്കൊള്ളും നോട്ട് ബുക്ക് ബാക്കി ആ പിന്നെ തിങ്കളാഴ്ച കൊടുത്തയച്ചാൽ മതി ശനിിയ നായറോൽക്ക് ലീവാണ് ഇപ്പ അതല്ല യു കെ ജിയില് തോന്ന ബുക്ക് ഉണ്ടായതൊണ്ട് ഒലക്ക് എല്ലാ എല്ലാ ദിവസവും നോട്ട് ബുക്ക് കൊടുത്തേക്കുണ്ട് ഹോംവർക്ക് അക്കിനന് വണ്ടി അത് അവിടുന്ന് അവിടുന്ന് ചെയ്യാനുള്ളതിനെക്കളുണ്ട് ഏ അവിടുന്ന് ചെയ്തിട്ട് ആകണില്ല അപ്പം നിങ്ങള ഒന്നും കൂടി നോക്കണം പറഞ്ഞാണ്ട് വീട്ടിൽന്നും നോക്ക പപ്പണം പറഞ്ഞാണ്ട് ഹോം വർക്ക് വീട്ടിൽും കൊടുത്തേക്കുണ്ട്
ആഹ അപ്പൊ ഈയാക്കും കൂടെ ഒരു
ആ ആഹ അതല്ല അവിടന്നാണെങ്കിൽും ഓല ചെയ്ത് അവിടന്നാണെങ്കി വല ചെയ്തു കഴിഞ്ഞീന ഇവിടുന്ന് ഉൾക്ക് മടിയാണ് എന്നിട്ട് ഞാൻ ഉ ആ മിസ്സുമാര് പറയും മടിയുള്ളവല ഉണ്ടെങ്കില് ഒന്നും കൂടി ഇങ്ങടെ വിളിച്ചണം ഞങ്ങള്ൾ സംസാരിച്ച ജഓലി സംസാരിച്ചാൽ കുഴപ്പമില്ല ജോലി ചെയ്തോളും പിന്നെ ഉളപ്പ വന്നൊണ്ട് അധ യിലേറെ മടിയാണ് കളിക്കാല് ആഹ
കഴിഞ്ഞ വർഷം മോനെല്ലാം ഞാനായിരുന്നു ചെയ്ത കൊടുത്തുകൊണ്ടിരുന്നത് കാരണം നല്ല ചെറു ത് അവന് പെൻസിൽ പിടിച്ചച്ച് എഴുതാനൊന്നും അറിഞ്ഞൂടാ വളഞ്ഞഞ് വരൂല കൈയ്യൊന്നും മൂന്ന് വയസ്സല്ലേ അപ്പൊ പിന്നെ ഈ ഈ വർഷം പക്ഷെ പക്ഷെ അവൻ അവൻ സ്വന്തമായിട്ട് എല്ലാം എഴുതിയക്ക തുടങ്ങിയിട്ടുണ്ട്
ആ് ആ് ആ ആ അത്ങ്ങനെ റെഡി ആയിക്കോളും ഓര് അറിയണല്ലേ ഉള്ളൂ
ആ ശരിടാ അപ്പൊ ഞാൻ പിന്നീട് വിളിക്കാം ആ ഓക്കെ